ഹലോ
ആ വേറെ എന്തൊക്കെ സുഖല്ലേ
ആഹ് സുഖായിട്ടിരിക്കുന്നു ആ ഭക്ഷണം ക്കെ കഴ്ചീലെ
ആഹ് നാല് മണിക്ക്‌ ഫുണ്ടൊക്കെ ണ്ടാക്കിയോ
ഇല്ല ണ്ടാക്കിട്ടില്ല
എന്താ സ്പെഷ്യല് ണ്ടാക്കല്
നാല് മണിക്ക് അങ്ങനെ സ്പെഷ്യലായിട്ടും ഉം ഇല്ല അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നുല്ല ആ പിള്ളേർ ത്-ഉം-അ-അവിലെങ്ങാനും ന്നനച്ച് കൊടുക്കും ആ നേരത്ത്‌
അവില് സർ എങ്ങനെ ണ്ടാക്കാ ശർക്കരട്ട്ട്ടോ.
ആ നാളികേരം ഇട്ടിട്ട് ണ്ടാക്കല് ശർക്കര ണ്ടെങ്കി ശർക്കര അത്.
ആഹ്
ആ പഞ്ചസാരിം ഇടും നാളികേരോം പഞ്ചസാരിം ഇടും ശർക്കര ഇല്ലെങ്കില്
ആഹ്
ഉം ആ പിന്നെ ഇന്നിനിപ്പോ ഇന്ന് അംഗൻവാടിക്ക് ടീച്ചറ് ന്തേലൊക്കെ ണ്ടാക്കികൊണ്ടെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ന്യൂട്രീഷൻ ഫുഡ് അപ്പൊ അമൃതം പൊടി ണ്ട് ഇന്ന് ഉണ്ട ഉണ്ടാക്കി ലേ ലഡു പോലെ.
ആഹ് ആഹ്
ആ അത് ണ്ട് വൈകീട്ടക്ക് ഇപ്പോ തിന്നാനായിട്ട്
ആഹ് ശരി അമൃതപ്പൊട്യോണ്ട് ഞമ്മള് എന്താണ് തേങ്ങിം പഞ്ചസാരിം അല്ലെ സർക്കരെക്കെ ഇട്ട് ഉണ്ടാക്കും ചെലതെ നമുക്ക് പൊരിച്ചെടുത്തോ ലഡു മോഡലാക്കിയോ ലഡു പൊരിച്ചിട്ട് ആണൊ ണ്ടാക്കുന്നത്.
ആ ഇത് നമ്മ ഉണ്ട ഉണ്ട പിടിക്കൂല്ലേ കയ്യില്
ആഹ് ആഹ്
അതുപോലെ ആ ന്നാ പൊടി ഒന്ന് ജസ്റ്റ് ഒന്ന്‌ ചൂടാക്കീട്ട് അതിലേക്ക് ശർക്കര നീരും നാളികേരോം കൊഴക്കും
ആഹ് ഓ ഈ അമൃത അമൃത പൊടില്ലേ പൊടി വെറുതെ വറക്ക
ആഹ്
എന്ന്ട് അയീക് അവില് ഇട
ഉ
എന്നിട്ട് അവലും നല്ല വറക്ക ആഹ് അവുല് ആദ്യം വറക്ക എന്നിട്ട് പൊടി ഇട എന്നിട്ട് പൊടിയും വറക്ക എന്നിട്ട് അയ്ക്ക് എള്ള് ഇട പൊട്ടിച്ചിട്ട് എന്നിട്ട്ന്നെ കോരി തിന്നാന് നമ്മള് നനക നനക്കാൻ പാടില്ല തീരെ പൗഡർ പോലെ തന്നെ ആകും
അതെ
ആ ഉണ്ട ആക്കാതെ എന്നെട്ടങ്ങന ആ പൊടി കുട്ടികൾക്ക് കൊരിതിൻ നല്ല രസം നമ്മള് തരിപ്പ് പോണത് നോക്കണം കുഞ്ഞ കുട്ടിക്ക് കൊടുക്കാൻ പറ്റൂല
ആഹ് അവല് പൊടിക്കണോ
അവല് പൊടിക്കണ്ട അവല് വറുത്തിട വറുത്തിട ആഹ് അവല് വറുത്ത തേങ്ങ ഒരു ഇതില ഇട്ടിട്ടൊന്ന് വറത്താല് അതിട്ട് നീരക്കുന്ന ഇതായില്ലേ എന്നട്ടാ ങനൊ കോരി നല്ല ടെസ്ണ് നേര്യ മധുരം ഉണ്ടാവും പൊടിക്കൊരു വേറെ ചോയ വരും ഈ വറവ് ചോയ ഉണ്ടാവും പഞ്ഞ ടൊഷം അവിടെ എഹ് മൂതിച്ചി പോട്ണ്ടാക്കിയകും പ്പോടൊ ഒരു കുട്ടികൊക്കെ അങ്ങനെ കോരിട്ട് കൊടുക്ക്ണ ഞാ ഞാൻ കുട്ടികളം അമൃത പോടി എല്ലാ തിന്നലില്ല പായസം വെച്ചാ കുടിച്ചു ഞാന്.
ആഹ്
ഉ
അന്റെറെ റേഞ്ച്ല്ലാം പോണ്ട് ട്ടോ
അതെ ഒരു കോള് വന്നു ഇതിൽ പെട്ടെന്ന്.
ഏഹ് അയ്ശരി
ആഹ് ആഹ് പറഞ്ഞത് കേട്ടായിര്ന്നോ
ആഹ് ആഹ്
ആഹ് ഉണ്ട ണ്ടാക്കി ഈ അവല് ചേർത്തിട്ടന്നെ അമൃതം കൊടിയില് ആഹ്
ആഹ് അമൃതോടെ കേക്കൊക്കെ ഉണ്ടാക്കിട്ട് മല്ല ടെസ്റ്റാണ് പറഞ്ഞത് ഉണ്ടാക്കിയൊ കിട്ടില്ല പുട്ണുണ്ടോ എന്തേട്ടാ അനിയത്തി എപ്പം പുട്ട് ചുട്ടണേ കാണാ
ആഹ് പുട്ടുണ്ടാക്ക പിന്നെ കിണത്തപ്പക്കില്ലേ പ്ലേറ്റില് ഇത് ഒഴിച്ചിട്ട് പരി ഒഴിച്ചിട്ട് കലക്കീറ്റിപ്പൊടി ആഹ് ഒന്നിലങ്ങ നാളികൊരെപ്പലില അങ്ങാനും അ എന്താ അല്ലങ്കിന്ന് വെറുതെ നാളികേര ഇട്ടിട്ട് പൊടി കലക്കീയിട്ട്. ആന അതി ഒഴിച്ച് ഇഡ്ലി ചെമ്പിൽ വേച്ച് വേവിക്ക
ഏഹ് അഹ്ശരി
അ ചിലപ്പോ അത് ഇഡ്ലി തട്ടില് ഒഴിക്കൂ അപ്പൊ ഇഡ്ലിയുടെ ഷേപ്പിൽ വരുല്ലോ
ആഹ ആ ആഹ
അപ്പൊ അവർക്ക്ത് ആ കളറും ഇട്ടില്ല ആ ഷേപ്പും കൂടാപോ. അങ്ങനെ ആകുമ്പോൾ ടേസ്റ്റ് അവർക്ക് ഇഷ്ടപ്പെെടുമ്പള്ളേ ഹിം
ഞമ്മൾ ദോശപാരും പോലെ കൽക്കി പാരനിട് രണ്ട് ഭാഗംമുരിപ്പിച്ചെടുത്താലും നല്ല ടൊസ്ററണ്ടാവും. കട്ടീയില് പാരും കോറ കൊച്ചക്കെ
പിന്നെ ഒരു വട്ടം അട ഉണ്ടാക്കിയിണ്ട് അമൃതംപൊടിയ കൊണ്ട്.
ഉം
ആഹ അത് പഴവും കൂടെ ചേർത്തിട്ടാ പഴവും നാളികേരവും ചേർത്ത് മടക്കി മടക്കി എലെ ങ്ങനെ വെച്ചിട്ട് ഒരു രണ്ട് മടക്ക അങ്ങോട്ട് മടക്കൂല്ലേ ഒരു റോള് പോലെ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു വട്ടം.
അ ശരി പിന്ന എല്ലാവരും അമൃത തന്നെടുന്ന കോടനിന്ന് പല പല ഐറ്റം ണ്ടായിരുന്നില്ലേ.
ആഹാ ഹ്
ഞ ഞങ്ങളവിടെ പുട്ട് കൊടുന്നിരുന്നു. ഒരു താത്തട്ടാ ആദ്യ ബീടറൂട്ട് കരറ്റ് ഒരു നുള്ള് പൊടി എന്നിട്ട് പിന്നെ ബീട്രൂട്ട് അങ്ങനെങ്ങെ ട്ടിട്ട് നല്ല രസ കാണാൻ വെള്ളി ഓറഞ്ചും വെള്ളിയും അങ്ങനെ അങ്ങനെ
ആഹ നല്ലതായിരിക്കും ടേസ്റ്റ് ഉണ്ടോ
കുട്ടി ആ ആ കുട്ടിയക്കെല്ല ഇത്ണ്ടോ
ആഹ
അങ്ങെനെ ഞൻ അന്ന് കൊണ്ടേയത് മാങ്ങ. എന്താണ് ഉപ്പിലിട്ടത് പിന്നെ ഒരു കുറികെണ്ടായത് പുളിഞ്ചി ഉണ്ടാക്കൂലോ. ബ്യൂട്രൂട്ടോടെന്നെ ചമ്മന്തി ചുർകക്കെ ഒഴിച്ചിട്ട് ബ ആ ബീറ്റ്റൂട്ട് ചമ്മന്തി ഉണ്ടാക്കൂലെ.
ബീറ്റ്റൂട്ട് ഇല്ല അത ഞാൻ അറിയില്ലട്ട
ബീറ്റ്റൂട്ട് നല്ല മിക്സി ഇട്ടിട്ടൊന്ന് കറക്കുക.
ആഹ്
എന്നിട്ട് എന്താണ് എണ്ണ ചൂടാക്കിയിട്ട് കടകും വേപ്പിന്റെ ഇലയും. പിന്നെ നമ്മളെ വറ്റൽ മോളക്ക് ഇല്ലോ
ആഹ്
അതൊക്കെ വായറ്റിട്ട് ഈ തണ് ഒഴച്ച് കൊടുക്ക പ്പ് അരിപ്പിൽ ഇപ്പൊ എന്താണ് നമ്മള് ഏതോകെഇടണം വെളത്തുള്ളി ചെറിയ വത്തുള്ളിന്റെ ചെറിയല്ലും പിന്നെഈ ചെറിയ ഇഞ്ചി പൊട്ടും ചപ്പും പൊതീന ല്ലേ മല്ലി മല്ലി മല്ലിച്ചപ്പ് പൊതീ ല്ല അതൊക്കെ കൂടി ഇട്ടിട്ട്.
ത
എണ്ണീട്ടിണ്ട് വായിറ്റി എടുക്ക മിക്സിട്ട അടിച്ചിട്ട് എന്നണയിട്ട് വായിറ്റി എ ടുക്കുക. ഒരു നുള്ള് സുർക്ക ഉറ്റിക്ക ഉപ്പ്ട നല്ല ടെസ്റ്റ്‌ ആണ് നമ്മള് ചോറ്റ്ക്കും. അതെന്നെ സമ്മന്തിയാക്കി കൂട്ടാം
ആ ശരി ആ ആ
അതുകൊണ്ട് ഞങ്ങക്ക് ഫസ്റ്റ് ഒന്നും കിട്ടിയില്ല. ഞങ്ങക്ക് രണ്ടാം സ്ഥാനം ആരുന്നു. സമ്മനം ഒന്നും കിട്ടിയില്ല.
ആ അതെ
ആ കൊറെേ ആൾക്കാരർ ഒരു എന്താണ് ഇതിന്റെ ജ്യൂസേ കൊണ്ടോയത് പാൽപ്പൊടി ഇട്ടിട്ട് ബീട്രൂട്ടും
ഇതിന് പ്രൈസ് സോഒക്കെ ഉണ്ട്ല്ലേ
ആ ആ ആ ചെറിയ ക്ലാസ്സ് സമ്മാനയി കിട്ടും
ആയി ശരി ആഹ
നമ്മള കൂടള്ള ആൾക്കാരും ടെസ്റ്റ് ചെയ്യാനും കുടുതൽ ടെസ്റ്റ്‌ ഉള്ളവർക് കാണാൻ രസമുള്ളവർക്ക് അങ്ങനെയൊക്കെയ പലോരും പലയ്റ്റാ
ആയ് ശരി ഇത് ഇവര് ജസ്റ്റ് അവര്ണ്ടാക്കൊണ്ടരാൻ പറഞ്ഞിട്ട്ണ്ടാക്കിയതാ
ആഹ
ആഹ അയ്ന് പൈസ ഒന്നുല്ല
വടംവലിയും എന്താണ് കുട്ടികളുടെ കസാലക്കളിയും മുട്ടായി പൊർക്കലും മുത്തു കോർക്കലും ഒക്കെ ഉണ്ടായിരുന്നു
അതെ ആ ആ
ആ അങ്ങനെ എല്ലാ പരിപാടി കൂടി കൂടിയിട്ട് അയില് പിന്നെ രക്ഷിതാകളും ചെറിയൊരു പെന്നോ അങ്ങനെ എന്തൊക്കെയാണ് സമ്മാനം കിട്ടിയത്
ആഹ
ചെറുതായാലും നമുക്ക് കൊറെ ആൾക്കളുടെ ഇടയിൽ നിന്ന് കുട്ടികൾക്ക് സമ്മാനം കിട്ടുമ്പോ സന്തോഷല്ലേ പത്താളായാലും അഞ്ചാളായാലും ഒരിടയിൽ നിന്ന് ഒരു മുന്നിട്ട് നിൽക്കുമ്പോ നമ്മുക്ക് സന്തോഷല്ലേ-
അതെ ഉം ഉം ആഹ പിന്നെ വേറെ എന്തൊക്കെയാണ് ട്രിപ്പൊക്കെ പോവാറുണ്ടോ നിങ്ങള്-
ട്രിപ്പ്‌ ഒന്നും വല്ലാതെ പോക്കില്ല അപ്പോ മോള് ചെറുതായന്ന് പോയതാ പിന്നെ പോയിട്ടില്ല ഇന്ന് ഞാൻ എന്റെ വീട്ടിക്ക് പോണച്ചിട്ടാണ് മോള് എന്താണ് പത് പത്താം ക്ലാസ്സില് നമുക്ക് പാസ്സായിട്ട് എന്തോ സമ്മാനം ഉണ്ട് പറഞ്ഞിനു സ്കൂളിൽ എല്ലാ കുട്ടികൾക്കും പാസ്സായ
ആഹ ആഹ പത്ത് കഴിഞ്ഞതല്ലേ ആഹ ഓക്കെ മാർക്കൊക്കെ ഇണ്ടായിരുന്നോ
വലിയ കുഴപ്പമില്ല രണ്ട് എ പ്ലസ് ഉണ്ടായാലും ബാക്കിലൊക്കെ എയും ബിയും സി ഒക്കെയും അവള് സംമ്മന്തിച്ച് അത്ര നാലൊക്കെ പ്രതീക്ഷിച്ചിന്ന് ന്നാലും രണ്ട് എ രണ്ടു എ ഒക്കെ കിട്ടിക്ക്ണ്
ആഹാ ആഹാ ഇനി ഏ പ്ലസ് വണ്ണിന് കൊടുത്ത ഏ
ആഹ കൊടുത്തിട്ടുണ്ട് ചിലതായിട്ട് അക്ഷയ വഴി കൊടുത്തിട്ടുണ്ട് ഇനി കിട്ടാന് ആയിട്ടില്ല തങ്ങളുടെ സ്കൂളിൽ തന്നെ കിട്ടണങ്കി അല്ലെങ്കിൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്
ആ ഏത് സബ്ജക്റ്റിനെ കൊടുത്ത്
ഓള് എന്താണ് കോമേഴ്‌സാണ് പറഞീന്നത് പിന്നെ ഓക്ക് താല്പര്യം കമ്പ്യൂട്ടർകോമേഴ്‌സാണ് ആഹ് സയൻസ് അല്ല കോമേഴ്സ് ഇത് വേറെയില്ലേ കമ്പ്യൂട്ടറിന്റെ
രണ്ട് കോമേഴ്സുണ്ടോ
ഉണ്ടോ അത് അറിയില്ല സയൻസ് ആവുമ്പോ പിന്നെ നമ്മള് ഡോക്ടർ അങ്ങനെയുള്ളത് അല്ലേ ഡോക്ടർ ഭാഗമല്ല കമ്പ്യൂട്ടർ മാത്രം പഠിച്ച
അല്ല അല്ല അത് കമ്പ്യൂട്ടർ ബയോളജി സയൻസനാ ത് എടുത്താലാണ് നമ്മളെ ഏഹ് ഡോക്ടർ ഭാഗം പഠിക്കാനൊക്കെ എടുക്ക ഇത് കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട് വേറെ
ആഹ് എന്നാ കമ്പ്യൂട്ടർ സയൻസ് ആകും ഓക്ക് താല്പര്യം അയ്നാണ് പിന്നെ ഓ കണക്ക് വല്ലാതെ പോവൂല്ല പയ്ല് കൂടുതൽ കണക്കാണ് ടഫാണ് പറഞ്ഞപ്പോള്
ആഹ് അതെ കമ്പ്യൂട്ടർ സയൻസില് മാത്‍സ് ഉണ്ടാവില്ല പിന്നെ ബയോളജി ഉണ്ടാവില്ല.
ആഹ്
കാ അതിന്റേതായ ഇത് ഇണ്ടാവും അയ്ല് ഈ കമ്പ്യൂട്ടർ സയൻസ് സ് പിന്നെ എല്ലാ സ്കൂളിലും ഉണ്ടാവൂല്ല.
ഏഹ് അങ്ങനീയുണ്ടോ?
ആഹ് അങ്ങനീണ്ട് ചില സ്കൂളുകളൊക്കെ ഉണ്ടാവുള്ളൂ.
ആഹ്
ഉം അങ്ങനെ. ആഹ് പിന്നെ വേറെ എന്തൊക്കെയാ?
പിന്നെ വേറെന്തൊക്കെയാ സുഖാണ് ഞാനൊരു കമ്പനിയിൽ വർക്ക്യ്യ്ണ്ട്. ചേജി അർഞ്ഞിട്ട് പ്രൊഡക്റ്റ് നമ്മുടെ വീട്ടുള്ള പ്രൊഡക്റ്റ് വാങ്ങ
ആഹ് ഓഹ്
മാസം നൂറ് ചെയ്യും അനെ കൊഴപ്പല്ലാതെ പോവ്ണ്ട്
അത് മാസം പ്രൊഡക്റ്റ് എടുക്കണായിരിക്കുംല്ലേ
മാസം എടുക്കണോന്നില്ല നമ്മള് വിജയിക്കണം ന്നുണ്ട് നമ്മള് തന്നെ ഹാർഡ് വർക്ക്‌ ഇല്ല്യാ ന്ന്ണ്ടേ നമ്മ വീട്ട്ക്ക്ള്ള അവശ്യ സാധനങ്ങള് മാത്രം വാങ്ങിയ മതി നമ്മള് ഏറെ മ്മള് ടീം ഡെവലപ്പ് ചെയ്യ നമ്മൾ തായേ ആറാളെ കൊണ്ടുവര്ആ അവര് നമ്മളെ പോലെ പർച്ചസെയ്യാണെങ്കില് പിന്നെ നമ്മുക്ക് കൊറെ ചെയ്യണംന്നില്ല
അഹ് ശരി
ത് ഓൾറെഡി അങ്ങനെ പി വി പൈസ കേയറിക്കൊണ്ടേയിരിക്കും അഹ് ഒരു ടെക്നിക്ക് ആണ് ഇതാണ് അയിന്റത് ഞാൻ ചേർന്നതിന്റെ കൂടെ
ഇതിന് മുന്നൊരു ഇതുപോലത്തെ ഒരു വർക്ക് ചെയ്തിരുന്നു മോഡി കെയറ് അത് ഇതുപോലെ തന്നെയാ പി വി കേറണൊക്കെ തന്നെയാ
മോഡികെയറിന്റെ പ്രോഡക്റ്റിനെക്കാൾ സൂപ്പർ പ്രോഡക്റ്റ് ആണ് വെസ്ചേജിന്റെ
ആഹ് ആഹ്
അങ്ങനൊന്നുണ്ട് നമ്മള് ഇപ്പോ പാട് സാനം യൂസെയ്താല് അയ്നൊക്കെ റിസൾട്ട്ണ്ട് സോപ്പിന് നമ്മക്ക് എല്ലാ സോപ്പളിമാരല്ല ഈട് നിക്കുന്നുണ്ട് പിന്നെ ഈ ചെറ് ചെറ്യേ കൊതുക് കടിച്ച കുത്തൊക്കെല്ലേ കറുത്ത കുത്തോളു അതൊക് ക്കെ ടൈലി അതേച്ചാ പോവ്ണ്ട് പിന്നെ പാത്രം കൈക്ണ് യൂസ്യ്തിട്ട് കയിന്റെ നി എന്താണ് കുയ്നോകങ്ങളൊക്കെ വരൂലേ ഇടുക്ക് ചീയ അങ്ങനത്തെയ്നൊക്കെ അല്ലതാ നല്ല റിസൾട്ട് ആണത് നല്ലരു എമൗണ്ട് ഉണ്ട്ട്ടോ ഒരു സോപ്പിന് ആറുപത് രൂ പണ്ട് അപ്പൊ രണ്ടാഴ്ച യൂസ് ചെയ്യാം സ്വന്തം യൂസ് ചെയ്യാന രണ്ട് മൂന്നാഴ്ചപ്പോ വരാ നല്ല കുട്ടികളൊക്കെ തേച്ചല്ല റിസൾട്ട ന്ന ആയിക്കോട്ടെ
ആഹ് അതെ